ഹലോ
ആ കേൾക്കണില്ലേ
ഓ കേക്കണ്ട്
ഉം രാത് ഇ ഉച്ചക്കത്തെ ഫുഡെ ന്നെണോ രാത്രി
ആഹ് ഉച്ചക്കത്തന്നെ തു ഇല്ല ഓൾക്കാർക്കും മേണ്ടാർന്നേ എർച്ചി ആയിട്ടേ
ആഹ് മക്ക ഇങ്ങക്ക് അതന്നെന്ന ഇപ്പൊ എനിക്ക് ഇപ്പോ ഒറ്റക്കല്ലേ ഇപ്പൊ ഞാന ന്താന് മോൾക്ക്ന്ന് സ്കൂൾക്ക് രാവിലെ നയി ചോറും ചിക്കനും അങ്ങനെ ആക്കിക്കൊടുത്തു പിന്നെ ചോറ് വെച്ച് പിന്നെ ഇന്നലെ മീ മാസാലുട്ടിവച്ചനു ഉണ്ടായിരുന്നു അത് പൊരിച്ച് പിന്നെ എന്തെലുംണ്ട ക്കമട്യാവ ആരെങ്കിലും കഴിക്കണ്ടെങ്കി നമക്കൊര് ഇതാണ് ഇത് ഒറ്റക്ക് ആവുമ്പോ പ്രാന്തു പിടിക്കും എന്നട്ട് പിന്നെ അപ്പറത്തെ വീട്ടീന്ന് താത്ത ചക്കകൂട്ടാൻ തന്നിന് ആ ചക്ക കൂട്ടാനും ആ മീൻ പൊരിച്ചതും ചോറും കൂട്ടി ഒരു ചക്ക ഉണ്ട് പറഞ് വിളിച്ചിരുന്നു രാവിലെ വേണ ചോദിച്ചപ്പ ഞ പറ പിന്നെ എനിക്ക് ഒരാൾ യിട്ട് ഇത് നന്നാക്കി വെച്ച് നിനിക്ക് ഭ്രാന്ത് ടിക്ക മതാത്തക്ക് വ വേണ്ട ചോളിന്ന് പിന്നെ താത്തന്റെ ചക്കക്കൂട്ടൻ ഉണ്ടാക്കിട്ട് അതായിട്ട് വന്നിക്കണ് എന്നട്ട് പിന്നെ മക്കള് തിന്നുവെങ്കി അതൊക്കെ ഒരു രസമാണ് ഇത് മക്കളും തിന്ന തിന്നുല്ല ആയിട്ട് നമ്മുക്ക് വെക്കണത ഒരു ഇതല്ലേ
ആഹ ശരിയാാ
അപ്പൊ അങ്ങനെതാക്കിയിരന്ന് അപ്പൊന്ന് ചക്ക കൂട്ടാനും ചോറും മീൻപൊരിച്ചതും തിന്ന് അങ്ങനെ ഇതാക്കി ഇനി വൈകുന്നേരത്തിന് ഇപ്പൊ എന്തെങ്കിലും തട്ടിക്കൂട്ടണം
ആഹ് രാത്രി ഞാൻ വെച്ചുണ്ട് ഇവിടെ ത്തോ
ചോറുണ്ട് ആ ചോറും മീനും ഒക്കെ ഉണ്ട് ഞാന് ചോറ്ങ്ങതിയാ ചോറ് പറയുമ്പോ ചിലപ്പോ എന്തേലും പറയും എന്തെങ്കലും പറയും
കോ കൈക്കണ്ടാവൂലലെ
ഇല്ല ചോറ് ഞാൻ അധികം വൈകുന്നേരത്ത് കഴിക്കില്ല നീ ഹസ്ബന്റ്ആണെൽ തീരെ പറ്റൂല ആഹ ആ ആ അങ്ങനെയ എന്തേലും ആക്കും അല്ലെങ്കിൽ ഫ്രൂട്ട് സലാഡ് ആക്കും അല്ലെങ്കിൽ പിന്നെ കക്കരി എന്തോക്കെ അങ്ങനത്തെ സംവങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ സലാഡ് ആക്കി തൈര് ഒഴിച്ചി് സലാഡ് ആക്കിയി്ട്ടങ്ങെനെ കഴിക്കും
ആഹ് രാത്രി തൈര് തിന്നരുത്
പ്രശ്നണ്ടോ?
ആ ആ
ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കില്ല. രാ
നമ്മളെ നമ്മള മേത്ത് എന്തെങ്കിലുവേ കടിച്ചാല് വെഷംണ്ടാവുലേ അപ്പൊ തൈര് കഴി ക്കെര്തെന്നാ പറ വെഷം അതിനെതിരാണ്
ഞാന് രാത്രി രാത്രി എന്ത് ചെയ്യാ വെച്ച് കഴിഞ്ഞാല് ഞമ്മളെ കക്കരിക്ക ഉണ്ടല്ലോ കക്കരികേം ക്യാരറ്റും അതേപോലെ പിന്നെത് അങ്ങനെ പച്ചക്കറികളൊക്കെ ഉള്ളിയും ഒക്കെ അരിഞ്ഞിട്ട് അതൊക്കെ രണ്ട് സ്പൂൺ തൈരും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പട്ടുംങ്ങാണ്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാ കയ്ക്കാൻ നല്ല ടേസ്റ്റാ. അങ്ങനെ കഴിക്കല കൊറച്ച് മല്ലിയില ഇങ്ങട്ട് അരിഞ്ഞിടും
ആഹ് രാത്രി തൈര് കഴിക്കരുത് ന് പറഞ്ഞേക്കവിടാന്റെ ഹസ്ബന്റോക്കെ പകല് ചോ കഴിച്ചിക്കോ പകല് കഴിച്ചിക്കോ രാത്രി കഴിക്കരുത് പറയ അയ്ക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ച് കാണ എന്ത പോസണ എന്തോ ഇതായാല് പണിയാന്തോ പറഞ്ഞു ആ ന്ന് പറഞ്ഞ്
ആ എന്താ അങ്ങനത്തെ പ്രശ്നം ന്ന് ഇതുരെ പറഞ്ഞു ഞാനത് അത് ആദ്യയിട്ടിട്ടോ കേൾക്കണന്നത് ഇങ്ങനെ
ത രാത്രി തൈര്ക്കരുത് നല്ലേ. ഞാനും ഇങ്ങനെ ആലോചിച്ച് എന്താപ്പ അങ്ങനെ വച്ചിന്
അല്ല നമ്മിപ്പോൊ രാത്രി ഒരു ബിരിയാണി കൈക്കാഞ്ച്ചു നമ്മ മെയിനായിട്ട് എയിനിക്ക് ബിരിയാണിക്ക് അയ്ക്ക് ചിക്കന്റെ പീസ് ഇല്ലെങ്കിലും വേണ്ടില്ല അയിന്ക്ക് തൈര്ട്ടണം
ആഹ്
തൈര് അച്ചാറാണ് നിർബന്ധം.
ആ പെരുന്നാളൊക്കെ എല്ലാരുംപാടെ കുടിയേക്കല തറവാട്ട് പോല
ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങള് ചെറിയരുന്നാക്ക് ഞങ്ങൾ അവിടെരുന്നു ഹസ്ബന്റിന്റെടുത്തരുന്നു പുട് പിന്നെ പുറത്തുന്ന് പിന്നെ രുന്നാക്ക് ഞങ്ങള് ആദ്യായിട്ട ഇവിടെ വന്നു നിക്കണത് അപ്പൊ പിന്നെ ആഹ് അങ്ങന എന്താ കാട്ടണ് കരുതി ഇങ്ങനെ നിക്കണ് അപ്പൊ പിന്നെ വാപ്പ അജ്മീർ പൈക്കയ്ന്നു അപ്പൊ പിന്നെ പറഞ്ഞ് തറവാട്ട ല് ഇണ്ടാക്കുണ്‌ ണ്ട്. നിങ്ങള് ഇവിടെ ഇണ്ടാക്കക്കോളീം താത്തിറ്റും അവിടെ ഉണ്ടായിക്കോട്ടെ. എല്ലായിടത്തും എല്ലാരും എല്ലായിടത്തും കൂടി പോകാ പറഞ്ഞു. പിന്നെഞാൻ ഇവിടെ ഫുഡൊക്കെ ആക്കി വെച്ച് ഞാൻ വേഗം തറവാട്ട്ക്ക് പോയി തറവാട്ട് പോയി പിന്നെ താത്താടിയും പോയി പിന്നെ അങ്ങനെ ഇങ്ങോട്ട് അങ്ങനെ തിരിച്ചു വന്നു പിന്നെ ഓലെ എല്ലാരും ഉ ഉമ്മ ഉമ്മയും പിന്നെ മുതച്ചളിച്ചൊന്നും ഒരാരും വന്നില്ല പിന്നെ അപ്പൊക്കിന് വീട്ടിൽ പോവാ ടൈമായി പറഞ്ഞുങ്ങട് ഒരൊക്കെ അങ്ങനെ പോയി പിന്നെ താത്തിം കുട്ടികളൊക്കെ വന്നു അ വന്നോര്കൊക്കെ ഫുഡ് കൊടുത്ത് പിന്നെ നമ്മള പിന്നെ ഇറച്ചി കിട്ടാണ്ടപ്പോ നമുക്ക് പോകാനും പറ്റൂലല്ലോ.
ആഹ് അ പിറ്റേന്നെ പോയി ഞാനും
ആഹ് ഞാനന്നെന്നെ പോയി ഞാൻ
ആആഹ് ഇച്ച് അങ്ങനെ ഇച്ച് രാത്രീക്കെ വരും ഹസ്ബന്റിന്റെ ചെങ്ങായിമാരും പെണ്ണുങ്ങളൊക്കെ രാവിലെ ഉച്ചക്കോല് വേറെക്കെയും പോയി ഉണ്ടാവാം ഇങ്ങോട്ടോല് രാത്രി ഇങ്ങോട്ടാക്കും. ഒരു പെരുന്നാൾക്കും ഞ എനിക്ക് പോവാാൻ കഴിയല്ല
ആഹ് ആ എനിക്ക് പിന്നെ അങ്ങനെ ആള് നാട്ടിലില്ലാത്തോണ്ടേ അങ്ങനൊന്നും ആ് അങ്ങനൊന്നുല്ല പിന്നെ ന്നിറ്റ് വന്നീന്നു ഓല് വന്നുങ്ങാണ്ട് അങ്ങനെ കൊണ്ട് പോകയും ചെയ്തു. പിന്ന ഞങ്ങൾ ചെന്നിട്ട് വൈന്നേരത്തേന അവിടെ പെരുന്നാള്. നാത്തുന്റെ വെ നാത്തുന്റെ പിമ്മിനോട് ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞപ്പോ ഓലേ പറഞ്ഞു ത്രെ ഞങ്ങളപ്പോ പിന്നെ വരീല ഞങ്ങള് കുട്ടികള് വന്നിട്ട് വരുണ്ള്ളു പറഞ്ഞു അവിടെ ഇവര് മാത്രേ പേരക്കുട്ട്യളായിട്ട് ഇവരന്നെ ഉള്ളു
ആ
ഒറ്റ കുട്ടിയാണ് അപ്പൊ പിന്നെ അപ്പോൽക്കുംങ്ങനെ കുട്ട്യളില്ല അപ്പൊ ഇവല് എന്നാലേ ഇപ്പോ ഓൽക്കെല്ലാർക്കും ഒരു കുട്ട്യളുള്ളു അപ്പൊ കുട്ട്യകൾ വന്നിട്ട് പിന്നെ അവിടെ രാത്രിേക്ക് പെരുന്നാള് പിന്നെ ഞങ്ങള് അങ്ങനെ ചെന്നു ചെന്നിട്ടേ പരിപാടി അപ്പൊ ഉമ്മ പിന്നെ ഈ ബിരിയാണി പോലെ വെച്ചിക്കഞ്ഞ് നീ എല്ലാം കേട്ടാ പിന്നെ പ്പെനി രാത്രി വെന്തെലി വന്ന്ട്ട് നമുക്ക് സ്പെഷ്യൽ എന്തേല്ണ്ടാക്കണം ഫ്രൈഡ് റൈസും ചിക്കൻ കടായി ണ്ടാക്കിരുന്നത്
ആ ഞാനിവിടെ മറ്റേ പച്ചക്കറി ബിരിയാണിം ചിക്കൻ കടായി
ആ ആ ഓ അ പറഞ്ഞു പിന്നെ അപ്പൊ ഞാൻ ഇതൊക്കെ ബാലൻസ് തറവാട്ടരൊക്കെ വരുന്ന അനുസരിച്ച് രാവിലെ മുതച്ച് ഞാൻ നാല നായിട്ട് വെക്കണംന്ന് വിചാരിച്ച അപ്പോള്റഞ്ഞ് നാല് നായിട്ട നമുക്കെല്ലാര്ക്കുണ്ടാവും അപ്പൊ ഞാനാർന്നായിട്ട് വെച്ച് പിന്നെ ഓലാരും വന്നതുംല്ല ആ അയ്ല് ഞാൻ വീട്ട്ക്ക് പോയപ്പാട് കൊണ്ടോയി വീട്ട്ക്ക് പോയപ്പോ കൊണ്ടോയി പിന്നെ ഇതാക്കി പിന്ന അപ്പൊ ക ചിക്കനുണ്ടായിരുന്നു അതേപോലെ
ആ
പിന്നെ അങ്ങനെ അയ്ല് പിന്ന കൊണ്ടയ്ങാണ്ട് ഞാമ്പറഞ്ഞെങ്കി വെക്കൊന്നും വേണ്ടാറഞ്ഞു ബിരിയാണിണ്ടാരുന്നു ഫ്രൈഡ്റൈസുണ്ടാരുന്നു ചിക്കൻ കടായിണ്ടാരുന്നു പിന്നെ ചിക്കൻ വറ പൊരിച്ചു
ആ ഞാനും ഇടെ രണ്ടര കിലോ അരി വെക്കും അത് ഞാന് വൈ രാത്രി നേരം വെക്കുമ്പോത്തേനത് കയും
ആ
രാത്രിക്ക്
ആ കൊറേ ആൾക്കാര് വെരുല്ലേ വിടെ പിന്നെ അങ്ങനെ അധികൊന്നുംല്ല
ആ രണ്ടര കിലോ അല്ലാ പെരുന്നാക്കും വെക്കും
ആ നമുക്ക് പിന്നെ ഒ ആ അങ്ങനെ അധി പൊത്തൊന്നു ആൾക്കാര് വരില്ല നമ്മള് വീട്ടുകാരനെ ഇണ്ടാവുകന്നല്ലാതെ
ആ പിന്നെമ്മച്ചിന്റെ അടുത്ത്ടു ത അറവാട്ട് പോവും എല്ലോടത്ത പോവും എല്ലാരും ഇങ്ങോട്ടും വരും പായസം കുടിക്കും ചോറ് പണ്ടൾക്ക് കൊടുക്കും
ആ ഞാൻ പിന്നെ തറവാട്ടിൽ പായസം വെച്ചപ്പോ ഞാന് ഇത ഒണ്ടാക്കിയ ഫ്രൂട്ട്സ് സ്ലാഡ ആക്കിങ്ങനെ കഷ്ടട് വെച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കി എല്ലായിടത്തും ഒന്നന്നെ ഉണ്ടാവണ്ടല്ലോ വിചാരിച്ചിട്ട്
ആ ആ കൊറച്ചാളൊക്കെയാണ് തരക്കേട് ഇല്ല ഞങ്ങളോടെൊക്കെ ചരിത്രമാക്കണം ഒരുപാട് ആൾക്കാര് വരാനുള്ളാണ് മത
ആ പിന്നെ മാ മാങ്ങന്റെ സീസൺ ആകോണ്ടേ പിന്നെ മാങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫ്രൂട്ടസിന് വലിയ ബുദ്ധിമുട്ടില്ല മാങ്ങെ കാര്യായിട്ട് മാങ്ങ ച ചത്തിട്ട് മാങ്ങയും പിന്നെ പൈനാപ്പി അപ്പോള് നമുക്ക് എന്റെ വീട്ടില് റബ്ബറില് ഇഷ്ടംപോലെ ഉണ്ടാവ അഹൊ കൊറേ പൈനാപ്പിൾ അവിന്ന് ആ പൈനാപ്പിൾ പൊട്ടിച്ചോണ്ട അവി
ആ
അതും ഇഷ്ടം പോലെ ഉണ്ടാകും പിന്നെ പപ്പായ ഞമ്മടെ വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ പഴല്ലേ അങ്ങനെ പിന്നെ ആപ്പിളും ഇതൊക്കെ ഇടക് കുറച്ച് പൊറത്തൂന്ന് മേടിക്കും ഫ്രൂട്ട്സ് ബാക്കിയൊള്ളതൊക്കെ നമ്മടെ വീട്ടിൽ തന്നെ ഉള്ളത് അങ്ങനെ
ആഹ് അഹ് നമ്മളതാ കൊല്ലോ വാങ്ങണം ഞങ്ങൾക്ക്‌ ഇവിടെ അങ്ങനത്തെ കൃഷിയും കാര്യൊന്നുമില്ല
ഇല്ലല്ലേ എനിക്ക് പിന്നെ ഞാൻ ഏകദേശം ഒക്കെ ഉണ്ടാക്കൂട്ടോ
ഞങ്ങക്കുള്ള അതിനുള്ള സ്ഥലില്ല ഞങ്ങള ആകെ ചെറിയൊരു ഇതിലാ നി -
ആ ഞമുക്ക് പത്ത്സെന്റ് സ്ഥലം പിന്നെ രണ്ടുസെന്റ് എക്സ്ട്രാ എടുത്തു അനെ പന്ത്രണ്ടാ ഉള്ളത്
ഞങ്ങള് നാല് നാല് സെറ് സ്ഥലത്തിലാ നിക്കണേ അതില് പെരതന്നെ ഉണ്ട്
ആഹ് പെരന്നെ ആയി കഴിഞ്ഞത നമുക്ക് തന്നെ ഇപ്പൊ നാല് ഭാഗം അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട ഇട്ടപ്പോ സൈഡ് ഇങ്ങനെ കേട്ട് കൊറച്ചു വിട്ടുനിക്കണം അപ്പൊ ഞമ്മള് ഈ വാർപ്പ് കഴിഞ്ഞാപിന്നെ റംമ്പൂട്ടാന്റെ തൈയ്യും ചിക് ക്കൂന്റെ തയ്യയും ഓറഞ്ചിന്റെ തൈയും അങ്ങനെയൊക്കെ വെച്ചിരുന്നു ഇപ്പൊ റംബൂട്ടാൻ കായിച്ചു റംബൂട്ടാൻ ഈ പ്രാവശ്യം ഒരു അഞ്ചാറ് കിലോത്തിന്റെ അടുത്ത് കിട്ടി ആഹ് ചിക്കു കായി ക്കാൻ തുടങ്ങി ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് പക്ഷെ ഭയങ്കര പുളിയ ചൈനീസ് ഓറഞ്ച ചെറിയ ഓറഞ്ച് ആളാണ് നല്ല പുളിയാണ്
ആഹ് ഞങ്ങക്ക് അതിനൊന്നും സ്ഥലില്ല ഞങ്ങളൊരു ഫ്ലാറ്റിൽ നിക്കണ മാതി രിയ അപ്പുറത്തേക്കും സ്ഥലില്ല ഇപ്പുറത്തേക്കും സ്ഥലില്ല ബാക്ക്ക്കും ഇല്ല മുന്നിൽ ഒരു പാത്രത്തി ഇട്ട് വെക്കും ഞങ്ങളെ വീടിന്റെ കുറച് അപ്പുറത്തരു പള്ളിത്തോടും ഉണ്ട് അവിടൊരു കുഴിയൊണ്ട് ആ കുഴീല് കൊണ്ടിടും
കൊണ്ടിലു ഭയങ്കര ബുദ്ധിമുട്ടാലേ
ഞാൻ പറയും ഇത് വിറ്റ് വേറെ എവിടെക്കേലും പോവാം
ആഹ് അടുത്തൊന്നും ഒരു ഒരുസെന്റ് രണ്ട് സെന്റ് ഒന്നും കൂട്ടി എടുക്കാനുണ്ടാവല്ല കാരണം അടുത്തടുത്ത് വീടയോണ്ട്
അടുത്തടുത്ത് വീടുകളാ തെരൂല്ല തെരൂല്ല
മ്
നമ്മള് അവിടെ വർത്താനം പറ നമ്മളീ വർ നമ്മളീ വർത്താനം പറയണതൊക്കെ അവിടെ കേക്കും
അല്ലാ അത്ര അടുത്താക്കാരല്ലേ അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഇടങ്ങേറാണ്
ആഹ് ആഹ്
ഇതില് സുഖമാണ് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുമ്പോ എന്ത അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കണെങ്കിലും തെയും ഇത് ഒക്കെ കൂടായി കഴിഞ്ഞാല്
ഓ സുഖാണ് മക്കളെ ഒക്കെ ഏൽപ്പിച്ച് പോകാനൊക്കെ സുഖാ
അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഇത് അടുത്തില്ലെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഒ വീടിണ്ടിട്ടോ ഞങ്ങൾ തൊട്ട് ദേ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട് വീടുകള് പക്ഷെ ഒക്കെ കുറച്ചൊരു ഞാൻ സംസാരിക്കുന്നത് ഒന്നും കേക്കൂല
ആ എന്റെ എന്റെ അടിയിലൊരു വീടുണ്ട് എന്റെ അടീല് ഒരു വീടുണ്ട് അപ്പം ഓല് പറ പിന്നെ ഈ വർത്താനം പറയുമ്പോ മെല്ലെ പറഞ്ഞൊണ്ടിട്ട് ഞ ക്കു കേക്കൂന്ന് വർത്താനം ഞാൻ പറയും ഇങ്ങള് ഇങ്ങ് ചെ അങ്ങോട്ട് ചേവികുർപ്പിച്ച് നി കണ്ടാന്ന് ഞങ്ങൾ പലേത് പറയേണ്ടവും ഇങ്ങള് ഇങ്ങെ ചെവി കുർപ്പിച്ചിരിക്കാനിക്കണ്ടാന്ന്
ആഹ്
അവിടുന്ന് പറയും
നമക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല അഹ്
ആഹ് ഞമ്മ വിചാരിച്ച് ഇപ്പോ ഞമ്മക്ക് വർത്താനം പറയാനൊക്കെ വിചാരിച്
മ്
ആഹ്
സ്വന്തായിട്ട് ഒന്നും ഇല്ലാതെ വാടകക്കൊക്കെ താമസിക്കുന്ന ആൾക്കാരുണ്ട്
ഓ ആയിക്കോട്ടെ